ഹലോ
ആഹ്
ഹലോ
ആഹ് ഹലോ
ആഹ് ഹലോ കേക്കാവോ
ആഹ് കേക്കാം കേക്കാം
ആഹ് പിന്നെ പറ എന്തോണ്ട് വിശേഷം
നല്ല വിശേഷം അവിടെയോ
ആഹ് ഇവിടെയും നല്ല വിശേഷം സുഖായിട്ടിരിക്കുന്നു അവിടെ മഴയൊക്കെ ഉണ്ടോ
മഴയേ ഉള്ളൂ നല്ല മഴ ഇപ്പഴും ദാ പെയ്തോണ്ടിരിക്കുന്നു നല്ല കാറ്റും ഉണ്ട്
ആന്നല്ല്യോ ഇവിടെ രാവിലെ മൊ ത്തം മഴയായിരുന്നു ഒരാറു മണി തൊട്ട് ഏഴ് മണിവരെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു ഇടിയും മഴയും പുറത്തോട്ടെറങ്ങാൻ പോലും വയ്യാരുന്നു
മാന ടെ ഇവിടെയും ഇന്നലെ രാത്രി ഇതുപോലെര്ന്ന് നല്ല മഴയാര്ന്ന് അതിക്കൂടി ഇടിയും മിന്നലും എല്ലാം ഉണ്ടായിരുന്ന് കറണ്ടും ഇല്ല പവർ കട്ടും ആയിപ്പോയി ആ മഴ ഇന്ന് രാവിലെയാണ് തോർന്നത് ഇപ്പ ദാ വീണ്ടും പെയ്യണൊണ്ട്
ആന്നല്ലേ ഇന്നലെ അവിടെ സന്ധ്യയ്ക്ക് ഭയങ്കര മഴയാരുന്ന് ഇവിടെ സന്ധ്യക്ക് ഭയങ്കര കാറ്റായിരുന്നു നമ്മള് സിനിമയിലൊക്കെ കാണുന്ന പോലെ ആഹ് ആഹ് ഭയങ്കര കാറ്റായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് കറണ്ട് പോയി എനിക്കൊന്ന് പത്ത് പത്തര ആയപ്പഴാ തിരിച്ചു വന്ന കറണ്ട്
ആഹ് പിന്നെ ഫുഡൊക്കെ കഴിച്ചാര്ന്നാ ഉച്ച ആയല്ല
ആഹ് കഴിച്ച് കഴിഞ്ഞ് ആഹ് ഉച്ചക്ക് കഴിച്ചു ഫുഡ് ക ആഹ്
ആഹ് എന്തോ ആയിരുന്നു സ്പെഷ്യല്
എന്തോ
എന്തോ ആയിരുന്ന് സ്പെഷ്യലെന്തേലും ഉണ്ടായിരുന്നാന്ന്
സ്പെഷ്യലോ ഇവിടെ സ്പെഷ്യൽ ഒന്നും ഇല്ലാരുന്നെടാ ഞാനിവിടെ പൂരി ഉണ്ടാക്കുവ ചെയ്തതെ ഞാനിന്നിവിടെ ഇല്ലാര്ന്ന് അപ്പം അമ്മേടെ വീട്ടിലായിരുന്നു അപ്പ രാവിലെ വന്ന് മോളെ സ്കൂള് വിട്ടിട്ട് ഞാൻ പിന്നെ പൂരി ഉണ്ടാക്കി പൂരി കഴിച്ച് പൊറത്തുന്ന് കടല ക്കറി വാങ്ങിച്ച് ആഹ് അവിടെ എന്തുവായിരുന്നു ഇന്ന്
ഇല്ല ഞാൻ ആഹ് ഉച്ചക്കൊന്നും കഴിച്ചില്ല ഞാൻ ഹോസ്പിറ്റലിരിക്ക്ണ്
ആഹ് എന്തുപറ്റി
അത് ഫിസിയോ ചെയ്യാൻ വന്നായിരുന്ന് അമ്മയ്ക്ക്
ആണല്ലേ
ആഹ് അങ്ങനെ വന്നത്
ആഹ്ടാ അപ്പൊ ഉച്ചക്ക് കഴിച്ചതേ ഇല്ല്യോ ഉച്ചക്ക് കഴിച്ച
ഇല്ലില്ല ഇതുവരെയായിട്ടും കഴിച്ചില്ല ഇപ്പൊ ഇനി ഇത് കഴിഞ്ഞ് പൊറത്തിറങ്ങിട്ട് എന്തെലും കഴിക്കാ എന്നുള്ള ഇതില് ഇരിക്കണ് അതും ഇനി ചോറൊക്കെ കിട്ടുവോന്ന് ഉം സംശയാണ് എന്തേലും കാപ്പി വല്ലൊക്കെ കാണൂ ചെലപ്പോ ബിരിയാണി അങ്ങനെ എന്തെലൊക്കെ കാണുവായിരിക്കാം
മൂന്ന് മൂന്ന് മണി കഴിഞ്ഞില്ല്യോടാ ബിരിയാണി ഒന്നും കിട്ടാനുള്ള സാധ്യത ഭയങ്കര കുറവാ
ആഹ് ഇനി അങ്ങനെ എന്തെലൊക്കെ ചെല പ്പാ എന്തേലും ഒക്കെ കഴിക്കണം ഇല്ലേ ചായ എന്തേലും കുടിക്കും ടി വി ഒന്നും അല്ല സിനിമയൊന്നും കാണാറില്ലേ
ഞാനോ ഞാൻ പൊതുവില് സിനിമയൊന്നും കാണത്തില്ലടാ അങ്ങനെ എനിക്ക് ഏഹ് സിനിമ ഞാൻ അങ്ങനെ കാണാറില്ല എനിക്കിഷ്ടവല്ല എന്താന്ന് അറിഞ്ഞൂട പിന്നെ തിയേറ്ററിലൊക്കെ പോയി ഇപ്പം ലാസ്റ്റ് കണ്ടത് വാഴ സിനിമയ ഞാൻ അങ്ങനെ വീട്ടിലങ്ങനെ സിനിമ ഇരുന്ന് കാണത്തില്ല
കാണാ ഓഹ്
യൂട്യൂബിൽ കേറീട്ട് ഇന്നലെ ഞാനൊരു സിനിമ യൂട്യൂബി കേറി രാത്രി കണ്ടായിരുന്ന് ആഹ് കറണ്ട് പോയ സമയത്ത് അല്ലു അർജുന്റെ ബണ്ണി സിനിമ
അതൊക്കെ എത്ര വർഷത്തിന് മുൻപ് ഇറങ്ങിയത് ഞാനൊക്കെ അല്ലുന്റെ ഫാനായിരുന്നു
ആണല്ലേ ഞങ്ങളും ഞങ്ങളും ഞങ്ങളും കുഞ്ഞാരുന്ന സമയത്ത് പ്പി ആര്യേം ഹാപ്പിയൊക്കെ ഇറങ്ങിയേ ആ സമയത്ത് ഭയങ്കര ഇഷ്ടമുള്ളായിരുന്നു അപ്പ ഞാനി ബണ്ണി സിനിമ ടിവി ല് കണ്ടിട്ടുണ്ടടാ അപ്പ ഞാനിന്നലെ യൂ
ഞാനും പിന്നെ വരുമ്പോഴത്തേക്കും വരു ത്ര കണ്ടാലും മടുപ്പ് വരില്ല ഇത് തന്നെ എടുത്ത് വെച്ച് കാണും ഡബിങ് ആയാപ്പോലും എന്തോ ചെയ പിന്നെ എടുത്ത് വെച്ച് അങ്ങ് കാണും പിന്നെ ഞാൻ ഞാൻ മൂവിക്കൊക്കെ പോവാറുണ്ട്
ആഹ്
സിനിമ ഒക്കെ ഇറങ്ങുമ്പോ ഇറങ്ങുമ്പോ പോവാറുണ്ട് ഇപ്പൊ ലാസ്റ്റ് കണ്ടത് അതിരടി അയിന്ശേഷം പിന്നെ ആഹ് പിന്നെ കണ്ടില്ല ദൃശ്യം കാണണം എന്നുണ്ടായിരുന്നു പക്ഷെ
പക്ഷേ ദൃശ്യം ആ ദൃശ്യം എവിടെ എനിക്കും കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നടാ പക്ഷെ ഇവിടെ ഒരു മരണമായി പോയി അതുകൊണ്ട് ഞങ്ങക്കാണെങ്കി ഒന്നും കാണാനും പറ്റിയില്ല ഒന്നും എങ്ങുമൊന്ന് പോവാനും എടു- ടുക്കാനോ ഇറങ്ങാനോ ഒന്നും പറ്റിയില്ല എന്നുള്ളതാ മം
അപ്പൊ ഞാൻ അതിന് മുന്നേ ചെന്ന് കുറെ മൂവിയൊക്കെ കണ്ട് വാഴ പിന്നെ ഏതായിരുന്ന് ആട് കൊറ കൊറേ കണ്ട് ആ ഒരു ടൈമില് ഇറങ്ങിയ സിനിമകൾ അത്രയും ഞാൻ പോയിക്കണ്ട്
വാഴ വാഴ ഞങ്ങളും പോയി കണ്ടായിരുന്ന്
വാഴ കിടിലം പടവല്ലേ ഹാഷിറിൻ്റെ ഒക്കെ
വാഴ ആഹ് നല്ല സിനിമയാ എനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല സിനിമയാ അത്
പിന്നെ ബുക്സുമൊക്കെ വായിക്കാറുണ്ടോ
ബുക്കോ ഞാൻ ബുക്ക് വായിക്കാറുണ്ടോന്നോ
ആഹ്
ആഹ് വായിക്കാറുണ്ടല്ലോ
ആഹ് ഇപ്പൊ ലാസ്റ്റ് ഏതായിരുന്നു വായിച്ചെ
ഞാൻ അങ്ങനെ ലാസ്റ്റെന്ന് പറയാൻ പറ്റത്തില്ല എൻ്റെയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്
ഒരുപാട എന്നുവച്ചാ ജലം പോലെ എൻ്റെ കയ്യിൽ നീലക്കടം ഉണ്ട് ഒരു സങ്കീർത്തനം പോലെ ഓ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം പിന്നെ മീര സാധു പിന്നെ മാ ധവിക്കുട്ടിയുടെ എന്റെ കഥ എൻ്റെയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടടാ എനിക്ക് ഇഷ്ടാ പുസ്തകം വായിക്കുന്നേ വായിക്ക ത്തതുവൊണ്ട് വായിക്കുന്നതുവൊണ്ട് എന്തുവാ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ വരുമ്പോ ചോദിക്കും കട്ടോണ്ട് പോകാനൊക്കെ ശ്രമിക്കും പക്ഷെ ഞാൻ കൊടുക്കത്തില്ല എനിക്കിഷ്ട പുസ്തകം
ആഹ് എന്റെ ബുക്ക് കളക്ഷൻ ഉണ്ട് എനിക്ക്
ആഹ് ഞാനും ആർക്കും കൊടുക്കൂല കൊറച്ചേ ഉള്ളൂ എങ്കിലും അങ്ങനെ ആർക്കും കൊടുക്കൂല
എൻ്റെ കൈയില് കുറെ ഉണ്ടെടാ എന്റെൽ പത്തിഇരുപത് ബുക്കോളം ഉണ്ട് എൻ്റെ കൈയില് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഷ്ടപ്പെട്ട ഞാൻ വായിച്ചതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയെന്ന് വെച്ച് കഴിഞ്ഞാല് മീരാ സാധുവ
മീര സാധു ഞാൻ ഇപ്പഴും വായിച്ചൊണ്ടിരിക്കുന്ന അതാണ് ഉടൽവേദം മനോജ് മനോജ് വെള്ളനാടിന്റെ ഉടൽവേദം ആഹ്
ആഹാ നല്ല ബുക്കാണോ അത്
നല്ല ബുക്കാണ് നമ്മള് എന്നുവെച്ചാ കൊറെ ജീവിതങ്ങളുണ്ട് എന്നു വെച്ചാ കുറെ ആൾക്കാരുടെ ജീവിതങ്ങള് അതില് തുറന്ന് കാട്ടണുണ്ട് നമ്മൾ വിചാരിക്കാത്ത ചെറിയ ചെറിയായിട്ട് കണ്ടാണ് സസ്പെൻസ് ഒക്കെ ഉണ്ട് ഫുൾ ജീവിതത്തിനെ പറ്റിയാണ് കഥ ചെറിയ ചെറിയ കഥ
ആഹ് ആഹ് ആഹ്
ഇതില് സങ്കടങ്ങളും വിഷമങ്ങളും അവർക്കുണ്ടാകുന്ന കൗതുകങ്ങളും അങ്ങനെ കൊറെ എഴുതി വെച്ചിട്ടുണ്ട് പരമ്പരാഗത ആഹ് പരമ്പരഗത പാതയിൽ നിന്നും എന്തുകൊണ്ടാണ് പരമ്പരാഗത- ഗതമായിട്ടുള്ള ക അതിന്റേതായ ആ ഒരു ഇതിൽ നിന്ന് പുതിയ പുതിയ ഇതിലോട്ട് വേർതിരിച്ചെടുക്കാനൊക്കെ വേർതിരിച്ചെടുത്ത തരം സ്റ്റോറീസാ.
ഓഹ് ഞാനാണെങ്കില് എനിക്ക് ഇത്രയും ബുക്ക് വായിച്ചേല് ഏറ്റവും ഇഷ്ടം മീരാസാദു ആടാ. മീര സാധു എനിക്ക് ഭയങ്കര ഇഷ്ട ആണ്. എന്നു വെച്ച് കഴിഞ്ഞാൽ ആ അതിനക ത്തേ നായിക എന്തുവാ ന്നെ എന്തുവാ അവര് ഓഹ് എൻ്റീശ്വരാ എനിക്ക് എനിക്ക് നല്ല മറവിയുണ്ടേട്ടോ. അപ്പം രാണെങ്കി ഉംഏ അയ്നാത്തെ ആഹ് തുളസി മാധവനും തുളസി മാധവനെ ഇഷ്ടപെട്ട് കൂടെ എറങ്ങി പോവുന്നതാ അങ്ങനെ മാധവന്റെ കൂടെ പോയി ജീവിച്ചു കഴിയുമ്പം തുളസി അനുഭവിക്കുന്ന ഒരുപാട് വെഷമങ്ങളും വേദനകളും പ്രയാസ് സങ്ങളും. അവസാനം ഭയങ്കര ട്വിസ്റ്റാണ് അയ്നകത്ത് ഏഹ് അവസാ ണം അഹ്ഏഹ് അതെനിക്കിഷ്ടാണ്. കാരണെന്ത്വെച്ചഴിഞ്ഞാ അതിനകത്ത് ഒരു ആണ് ഒരി ക്കലും ഒരാണൊരിക്കലും ഒരു പെണ്ണിനോട് ചെയ്യാൻ പാടില്ലാത്ത അങ്ങേയറ്റം ചതിയാ അയാള് കാണിക്ക്ന്നത്. ആ പെണ്ണ് ഇഷ്ട അല്ലന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് കല്യാണം കഴിച്ച് കൊണ്ടു പോകുന്നതാ. ന്നട്ട് പുള്ളിക്ക് കൊറെ വേറെ കൊറെ ബന്ധങ്ങള് കാര്യങ്ങള് അവസാനം ഏഹ് അങ്ങനെ. അയാളൊരു ഒരു ഒരു ഒരു കോഴിയാണ്. അപ്പൊ അങ്ങനെ വെച്ചിട്ടാ. എനിക്കതോണ്ട് ആ ബുക്ക് വായിക്കുമ്പോ ഭയങ്കര സങ്കടവാണ്.
ആഹ്
ആഹ് പിന്നെ ചായ കുടിക്കാൻ മൂന്നേകാലായല്ലോടാ ചായ കുടിക്കാൻ എന്തായിരുന്നു പോയി.
ഒരു ചായ കുടിച്ചിട്ടിരിക്കാഞ്ഞെ എന്തായിരുന്നു?
ഞാൻ ഹോസ്പിറ്റൽല് കാൻ്റീനുണ്ട്. അപ്പൊ എന്തെലും കാന്റിനിൽന്ന് എന്തെലും കഴിക്കണം.
ആണല്ലേ ഫോൺ ഇത്തിരി അടുത്തൂടെ അടുത്തോട്ട് പിടിക്കണെ. ആഹ്എനിക്ക് കേക്കാൻ പറ്റുന്നില്ല. ആ ഹാ ഹാ. അല്ലെങ്കി പൊറത്ത് ചായക്ക ട ഒന്നും ഇല്യയോ അമ്മ ഇപ്പ വരോ?
ആഹ്. ഒരേഴെണി
ആഹ്. പിന്നെ, പിന്നെന്താണ്?
ഇപ്പം ഞാൻ ബുക്കൊക്കെ ഓഡറേയ്തിട്ടേ ഒരെണ്ണം വന്ന് മിനിയാന്നൊരെണ്ണം വം ആഹ് ഇന്ന ട്ടും ഒരു ബുക്ക് ഓഡറെയ്തത് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നെന്ന് വിളിച്ചു പറഞ്ഞ്. മെനിഞാന്ന് ഒരെണ്ണം വന്നത് ഇന്നലെ ചേച്ചി എടുത്തിട്ട് പോയി.
ഏഹ് നിങ്ങൾ ബുക്കേരിന്നാണോ ഓഡറെയ്യുന്നെ?
ആഹ് ഞാൻ ബുക്കാരിന്നോട് ഓഡ്രെയ്യും പിന്നെ ഡി സി ബു ക്സിന്റെന്നും
ഡി സി ബുക്സിനകത്ത് ഓഡറെയ്യണല്ലേ ഞാൻ ബു കേരിന്നാണ്. ബുക്കാരിന്ന് ഓഡറയ്ത്ണ്ട്. പിന്ന ഞങ്ങൾ തിരുവന്തപുരത്ത് പോയപ്പം പാളയത്തുണ്ടല്ലോ. പാളയത്ത്ന്ന് ഒന്ന് രണ്ട് ബുക്സൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ എക്സിബിഷൻ ഒക്കെ നടക്കത്തില്ലേ ഓരോ മാളിലൊക്കെ
മാള്ല് എക്സിബിഷൻ നടക്കുന്ന സമയത്തവിട്ന്നും വാങ്ങിയിട്ടുണ്ട്. ആഹ്. പിന്നെ എന്റെ മാമൻ ഒരുപാട് വായിക്കും. അപ്പ പുള്ളിയുടെ കയ്യിൽ ഒരുപാട് കളക്ഷനുണ്ട്. ഞാനവിടെ പോകുമ്പടി ച്ച് മാറ്റിക്കൊണ്ടുവരും.
ആഹ് ഇവിടെ പാളയത്ത് ഇവിടെ പാളയത്ത് ഇഷ്ടം പോലെ കളക്ഷനുണ്ട്.
ആഹ് പാളയത്ത്. ഞാനേ മറ്റേ ഒരിക്കൽ ഉണ്ടല്ലോ അന്ന് ഒരിക്കൽ ഭയങ്കര ഫേമസായിട്ടിരുന്ന സമയത്ത് ഒരിക്കല് ഞാൻ വാങ്ങിയത് പാളയത്ത്ന്നായിരുന്നു. ആഹ് ഒരിക്കല് അതിപ്പോ വാങ്ങീട്ടെത്ര രണ്ട് രണ്ടര മൂന്ന് കൊല്ല ആവാൻ പോവ്ന്ന്. ഒരിക്കല് വാങ്ങിയത് പാളയത്ത്ന്നാ. ഉം. പിന്നെ ഞങ്ങടെ ഇവിടുത്തെ മാളിന്ന് ഞാനൊരു വെ ട്ടം മറ്റേ എന്റെ കഥ എം ജിയുടെ എൻ എൻ്റെ കഥയില്ലെ സോറി എം ജി യുടെ എൻ്റെ കഥയല്ല ആഹ് എം ടി ട നിന്റെ ഓർമ്മയ്ക്ക്.
നിന്റെ ഓർമ്മയ്ക്ക ന്ന് പർഞ. അതൊരു ചെറുകതെ എം ടി ടേ നിന്റെ ഓർമ്മക്കും. അതുപോലെ തന്നെ ബിനീഷ് പുതുപ്പണത്തിന്റെ പ്രേമ നഗരവും ഞാൻ അവിട ന്നാ വാങ്യതും. ആഹ് ബിനേഷ് പുതുപണത്തിന്റെ, പിന്നെ ഓ വി വിജയന്റെ ഖസാക്കിന്റെ ഇത്ഹാസ ണ്ട്, അത് ഞങ്ങളൊരു വട്ടം ആലപ്പുഴയിൽ പോയിട്ട് വന്നപ്പം. അവടെ ഒര് എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവ്ടെ കേറി വാങ്ങിച്ച് ആ ബു ക്ക്. ഓ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം. ഉം ഒരിക്കല് വാങ്ങിച്ചത് തി രുവനന്തപുരത്ത് ന്നും.
ആ ഞാനിങ്ങനെ കളക്ഷൻസ് ഒക്കെ കയറ്റി കയറ്റി വർന്നതേ ഒള്ളു. ഇപ്പഴാണ് കയ്യിലൊക്കെ പൈസയൊക്കെ കിട്ടി, ഞാൻ പഠിക്കുവാണ്. പഠിച്ചോണ്ടിരിക്കയാണ് ഇപ്പഴ്. ആ.
നല്ലതാടാ ബുക്ക് വായിക്കുന്ന നല്ലതാ. എനിക്ക് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഞാൻ ബു കേരിന്ന് വാങ്ങിച്ച രണ്ട് ബുക്കുണ്ടടാ ഒന്ന് ഏതന്നറിയാവോ? നമ്മടെ ഉം ഇത്, മഞ്ഞ് എം. ടി ടെ മഞ്ഞ്, എം. ടി ടെ മഞ്ഞും ഏഹ്, ഉം പിന്നെ പ്രേമലേഖനം, ബഷീറിന്റെ പ്രേമലേഖനം രണ്ടും ഞാൻ ബു ക്ക്ലാരിന്ന് ഒരു പോലെ വാങ്ങിച്ചതായിരുന്നു. ആഹ് ആ.
ബുക്ക് മാർക്ക് കിട്ടും നമുക്കതാണ് അതിന്റെ ഒരിത്.
ബു ബുക്യാരിന്നു ഞാൻ രണ്ട് ബുക്കേ വാങ്ങിച്ചി ടൊള്ളടാ. അത് ഞാൻ വാങ്ങിന്ന് വെച്ചഴിഞ്ഞാലേ, വാതിന്റെ കൂടെ എന്തോ കിട്ടിയോ ന്നാടാ,
മാർക്ക്.
ആഹ് കിട്ടിട്ടുണ്ടായിരുന്നു. കിട്ടിട്ടുണ്ടായിരുന്നു.
ക്യാരിൽന്ന് വാങ്ങിച്ചാലുള്ള ബെനിഫിറ്റ്‌ എന്ന് പറയുമ്പോഴത്തിം ബെന
ആഹ് ആഹ് തരും. അത് ആ അത് മാ ത്രല്ലടാ അത് മാത്രല്ല. ഞാനല്ലടാ അത് ഓർഡർ ചെയ്തെ. ഞാനൊരു കൂട്ടുകാരിയെ കൊണ്ടേ, അവളാണ് ഇഷ്ടം പോലെ വായിക്കും. അപ്പൊ ഞാന്ങ്ങനെ പറഞ്ഞപ്പോ പുള്ളിക്കാരി ആണ് എനിക്ക് ബുക്യാരിന്ന്, ഈ ബുക്ക് രണ്ടെണ്ണം, ഓർഡർ ചെയ്ത് അവര്ടെ വീട്ടിൽ കൊണ്ടോന്നപ്പോ അവളത് കൊണ്ടന്ന്, അന്ന് ഞാൻ പ്രഗ്നന്റ് ആയിട്ടിക്കുവായിരുന്നു. അപ്പ അവള് കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ കൊണ്ട് തന്ന്‌.
ഓഹ് ഓ.
ആഹ് അപ്പ ആ സമയത്തക്കെ കുത്തിയിരുന്ന് വായിക്കുവായിരുന്നു ഞാൻ.
ആ.
ആഹ് അതുപോലെ ബെന്യാമിന്റെ ആടു ജീവിതൊക്കെണ്ട്‌ എന്റെ കയ്യില്. ആ ബെന്യാമിന്റെ ആട് ജീവിതം.
അതൊന്നുംല്ല എനിക്ക് ആ സിനിമ കാണന് മുന്നെ അത് വായിക്കണംന്നുണ്ട്.
ആണോ ഞാനാ ആ പുസ്തകം പണ്ട് വായിച്ചിട്ടുള്ളതാടാ. ഞങ്ങള് കോളേജ് പഠിക്കുമ്പോൾ ഞാൻ ആ ബു ക്ക് ലൈബ്രറിന്നെടുത്ത് വായിച്ചിട്ട്ണ്ട്. പക്ഷെ അന്നെനിക്ക് സ്വന്തമായിട്ട് ബു ക്കില്ല അപ്പ ഞാനാണെങ്കി പൈസ കൊടുത്ത് എന്തുവാടാ,
വെച്ചോട്ടേന്ന്.
എന്താടാ?
ആ തെരക്കാണോ നീയ്?
ആഹ് ശരി.
ആഹ് ശരിയടാ.